എടി
ചുമ്മാവിളിച്ചാടി. ഉം ഉം ഞാന് പഴം തിന്നുന്നു.
പഴോ
യാ
എവിടെന്ന്?
വീട്ടിന്ന്.
ഓ ഹോ അതായത് വീട്ടില് കൊലച്ചതാണോ അതോ വാങ്ങിച്ചതാണോന്ന് ഉദ്ദേശിച്ചത്
ഓ ഐസി വീട്ടിൽ കൊലച്ചതല്ല കാണ്ടിച്ചത്.
പോടെ
ഉം ഉം ഉം ഉം ഞാനിപ്പം മുദലാപ്പച്ചിടെ വീട്ടിൽ നിക്കുന്നുപ്പാ
ആ അനിയത്തിയുണ്ടോ?
അനിയത്തിയില്ല ഉം അവള് വന്നില്ല അവക്ക് നാളെ എക്സാം എന്തോ ഉണ്ടന്ന് തോന്നുന്നു.
ഉണ്ടെന്ന് തോന്നുന്നോ?
എനിക്കറിഞ്ഞൂടാ ഇല്ല ചേച്ചി അവക്ക് എന്തോ എക്സാമാന്ന്‌ ചേച്ചിക്ക് അറിഞ്ഞൂടാ.
അത് കൊള്ളാം നല്ല ചേച്ചി.
താങ്ക്യൂ ഞങ്ങൾ കാണുന്നത് തന്നേ വളരേ കുറവാണ്. അപ്പഴേണം നിനക്ക് നിനക്ക് എന്റെ എക്സാാം അറിയുന്ന കാര്യം
ആഹ് നിന്റെ വീട്ടിലല്ലേ അവള് താമസിക്കുന്നത്
ആണ് പക്ഷെ ഞാനുറങ്ങുമ്പോളായിരിക്കും അവൾ പോകുന്നത് പിന്നെ ഞാൻ എണീക്കുമ്പോൾ അവളുറങ്ങും. അല്ല ഐ മീൻ ഞാൻ വരുമ്പോ അവളുറങ്ങും.
ഓഹ് അങ്ങനെ
ഇല്ല ഉള്ളി വൺ ആൻഡ് വൺ ഓർ ടു അവേഴ്സ് മാത്രമേ നമ്മൾ സ്പെൻഡെയ്യാറൊള്ളൂ. യാ ഒരുമിച്ച് യാ യാ യാ യാ യാ
ഗുട്ട്
ഉം ഉം പിന്നെ ഇവടെ മുദ്രാപിയസിന്റെ ചേട്ടനാണെങ്കി റീൽ എടുക്കണംന്ന് പറഞ്ഞിട്ട് റീലെട് തോണ്ടിരിക്കുന്നെ മിനു മിനുങ്ങും പോലൻ കൺകൾ ആ പാട്ടില്
ക്ഷേ നീ യുണ്ട
ഇല്ല ഇല്ല ഞാൻ എട്ത്ത് കൊടുക്കും ഞാൻ ഇപ്പഴ് ചുമ്മാ അമ്മരെ കൂടെ അമ്മക്ക് ആന്റിനെ കാണാണെന്ന് പർഞ്ഞ ഇപ്പൊ ഞാൻ അമ്മേരെ കൂടെ വന്നേ
അത് നന്നായി നീ കേറാത്തത് കേട്ടോ
ഏ ഞാൻ കേ ഞൻ ഞൻ ഞാൻ അല്ലെങ്കിലേ കേറല്ല ഇങ്ങനെ പ്രാന്തൊക്കെ കാണിക്കും പലതും പല സമയും പിന്നെ മറ്റേ ലത്ണ്ടല്ലേ ട്ടണണണണണ അതുണ്ടല്ലോ അത് ആ അതാണ് ഫസ്റ്റ് തൊടങ്ങ്യത്. അതാണ് കളിക്കാൻ തൊടങ്ങ്യത്. പിന്നെ അതിന് മുദ്രപീസ് ചീത്ത വിളിച്ചത് കൊണ്ട് മാറ്റി മിനിമിനുങ്ങും പോലൻ കൺങ്കൾ അതാക്കി. ഇങ്ങട്ട അതും പു ഓഫി അത് അതും ഇപ്പോ ഓഫെയ്ത് വെച്ചിട്ട് ഇവടെ വന്നിരിപ്പുണ്ട് പോസ് റ്റെയ്യാനെട്ത്തില്ല പോസ്റ്റെയ്യനെട്ത്തില്ലല്ലോ പവിത്ര ചീത്ത വിളിച്ചു.
ഓക്കെ ഓക്കെ
പിന്നെ പൗസ്യെട്ടൻ കൊർച്ച് ഫോട്ടോസെട്ത്തു ഞാനാണെങ്കിൽ വൃത്തിക്കെട്ട പറ കോലത്തിൽ വീട്ടിൽ നിന്ന കൊലത്തെന്നെവടെ കൊണ്ടോനർത്തിട്ട് എന്നെയും കൂടെ ഫോട്ടോട്ത്ത് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത ഓ പിന്നെ ഞാൻ അപ്പ തന്നെ അപ്പൊ തന്നെ ഞാൻ പർഞ്ഞിട്ടുണ്ട് മെൻഷൻ ചെയ്താൽ ഞാൻ മെൻഷൻ ചെയ്യില്ല. അത്കൊണ്ട് നിങ്ങളാരും കാണില്ല.
മുദ്രേന്ന് കാണാല്ലോ.
പക്ഷെ മുദ്രാ പീസ് ഒരിക്കലും ചെ മുദ്ര പീസ് ആദ്യമേ പർഞ്ഞായിരുന്നു ചെയ്യില്ലന്ന് അത്കൊണ്ട് ഇൻക്ക് കൊഴപ്പല. ഞങ്ങാണ്ടാര് ഒരുമാതിരിത്തെ കോലത്തിലാ നിക്കുന്ന പോ ചേട്ട മാത്രം ഒരുങ്ങി രാത്രി ജോക് പോ ചേട്ട ഇടും. രാത്രി ജാക്കറ്റൊക്കെട്ട് ഫുൾ റെ ജാക്കറ്റ്, മാല, കമ്മല് എല്ലാം ഉണ്ട്.
ക്ഷേ
സ് പ് ആഹ് ഞ അത് റീല്, റീലെട്ക്ക ഫോട്ടട്ക്കാന്ന് പർഞ്ഞാല് ഭയങ്കരമായിട്ടങ്ങ് ഡെഡിക്കേറ്റഡാകും.
ഓഹ് അങ്ങനെ
യെസ്
ഉം
പണിയിലായിരുന്നു ഇപ്പൊ ഞാൻ നിന്നെ വിളിക്കുന്നത് കൊണ്ട് നീ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പൊറത്തോട്ടെറങ്ങി.
ഓഹ് അങ്ങനെ
ഉം
റീലൊക്കെട്ത്ത് പോസ്റ്റെയ്ത് നി ക്ലിക്കായി കഴിഞ്ഞാ നമ്മളൊക്കെ ഓർക്കോ ടെയ്
ഇല്ല ഞാൻ ക്യാമറമാനായിട്ട് നമ്മള് പൊറകിൽ പ്രവർ ത്തിക്കുന്ന ആൾക്കാരായ നമ്മളോർക്കും
എന്ന മറ്റേ ബി ടി എസ്ട് ബി ടി എസ്
ബി ടി എസിൻ്റെ ചിരിച്ച് ചാവും അതും മില്ല്യനടിക്കും ഒറൊപ്പാണ് അമ്മാതിരി അവരതാണ് ഇവടെ കാണിക്കുന്നത്. യാ ചിരിച്ച് ചിരിച്ച് ചാകും. ഇപ്പഴും കൊറേ ചിരിച്ചിട്ടാണ് ത് എന്റെ കല്ല്യാ ഞാനാണ് വീഡിയോ എട്ത്തോണ്ടിരുന്നാള്. ഞാൻ കണ്ണ് നെറഞ്ഞ ഞാൻ ചിരിച്ച് ഫോണ് വീണ് താഴെ പോയി കുനിഞ്ഞ് എണീറ്റ് വന്ന്. അപ്പഴേക്ക് അവിടെ ഡാൻസും കഴിഞ്ഞു പാട്ടും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു
അയ്യോടാ ക്യാമറമാൻ ക്യാമറയിൽ തന്നെയാണോ ക്യാപ്ചർ അത് സ്വന്തം വീഡിയോ ആണോ എടുക്കുന്നത്
അല്ലേസ് ക്യാമറയിൽ തന്നെയാ എടുക്കുന്നത് പാട്ടും വരും
അല്ല അതല്ല ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നിന്റെ സെൽഫി വെച്ചിട്ടാണോ എടുക്കണന്ന്
നൂ നു നു നു നൂ നു
ക്യാമറമാൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അതുകോണ്ട് ചോദിച്ചാ
ഓഹ് ഓഹ് ഇല്ല ഇല്ല ഇന്ന ഉണ്ടാ പറ ഓ
ആഹ് മുതിരടുത്തൊന്ന് പറയട്ടെ ശ്രദ്ധിക്കേ നീ എടുക്കണൊക്കെ കറക്റ്റണോ
ഇല്ല. മുദ്ര പീസ് വന്ന നമ്മള് ആംഗിള് കറക്റ്റ് ആണ നോക്കിയിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ
ഓഹ് ഓഹ് ഓഹ്
കാരണം ലൈറ്റിംഗല്ലാം പ്രോപ്പർ ആവണ്ടേ കൊട് റീൽ കൊള്ളത്തില്ലെങ്കിൽ ലൈറ്റ് പ്രോപ്പർ ആവണംഴിക്കണല്ലോ
മുർഹീൽ കൊണ്ടല്ലെങ്കിൽ ലൈറ്റും വേണം
യാ അതെ അതെ അത് കൊണ്ട് കാരണം റീല് എന്തായാലും ഇവര് പോസ്റ്റ് ചെയ്യാൻ പോണില്ല ന്ന് ഞാൻ നാളെ വരുമ്പ നിന്നേ നാളെ വരുമ്പോ ഞാ നിന്നെ കൊറച്ച് റീൽ കാണിച്ചരാൻ പോ ചേട്ടന്റെ കിടപ്പുണ്ട് കാ ളെ കാണിച്ചര ഉം ഉം ഉം പിന്നെ
ഇന്ന് കളിയാണോ
ഇനി ഞാൻ കാണൂലടി ഞാറാാവ എനിക്ക് ഒന്നാത് എന്റെജീവ്ത്ത് യാങ്ങനെ ഫുട്ബോൾ കണ്ടി ട്ടില്ല അതാണ് വേറരു കാര്യം ഞാൻ പിന്നെ കൂടുതലും ക്ലിപ്സ് കാര്യങ്ങളൊക്കെയാണ് കാണുന്ന പിന്നെ അർജന്റീനയുടെ അത് വരുമ്പോഴത്തേക്ക് ഞാൻ കുറേ കുറച്ചും കൂടെ ക്ലിപ്സ് കാണും എടു അത്രേള്ളൂ അല്ലാതെ ഞാൻ ഞാ ഫുട്ബോൾ കാണാ കണ്ടിട്ടില്ല എനിക്ക് ക്രിക്കറ്റണ് ഇഷ്ടം
മുദ്രയാണോ
മുദ്രഫീസ ഇല്ലില്ല അവൾക്ക് അവള ആനിമേ അങ്ങനെ സാഹകി ഇംഗ്ലീഷ് ഫിലിംസ് ഹൊറർ ഫിലിംസ് സീരീസ് അങ്ങനെ ഇത് വേറെ അവള അങ്ങനെക്രിക്കറ്റ് ഒന്നും കാ ക്രിക്കറ്റ് ഫുട്ബോളന്നും കാണതില്ല നോ്പോർട്സ് ഓൻള്ളി ആനിമേ സംതിങ് ങ്ങനക്ക
സിനിമ മാത്രം
യാ സിനെമാ സിരിസ്
ഗഡ്ഗഡ്
ഡ്രാമസ് കൊറിയൻ ചൈനീസ് ടർക്കിഷ് ജാപ്പനീസ് തിനാ കാണാ യെസ് എല്ലാം കാണും
കൊറച്ത് കൈന്നിട്ടവേണാ
നോ എല്ലാം കാണും ടർക്കിഷ് പാകിസ്ഥാനി ഒക്കെ കാണും അവൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഹോസ്റ്റൽ ചുമ്മാ അടാക്കൂ അല്ലേ എന്നാനും ഒന്നാണ് അങ്ങോട്ടില്ല അങ്ങോട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇനോ നോട്ട് നോർട്ട് ഇന്ത്യൻ അതർ അതർ അതർക്കണ്ട്രീസ്
ഗുഡ് ഗുഡ്
യാ യാ അങ്ങനെ എനിക്കെ എഴുതാനും പഠി ക്യാനും ഉണ്ടോന്ന് ചോയ്ച്ചാ എന്റെ ഞാൻ എനിക്ക് എഴുതാൻണ്ടായിരുന്ന ഇ മറ്റേ ഇൻട്രാനെറ്റിന്റെ കൂടാരുന്നു പക്ഷെ ഇന്ന് രാവിലെ ഞാനാണെങ്കി ജാസ്മിനെ കണ്ട സമയത്ത് ജാസിമിന്റെ കയ്യിൽ ഞാൻ അവള് ലേബർ റൂം ആയൊണ്ട് മാം പറഞ്ഞില്ലേ ലേബർ റൂമിലെ പിള്ളേരുടെ കൊടുത്തു വിടാൻ അങ്ങനെ ഞാൻ എന്തോ ചെയ് എന്റെ എന്റെ റെക്കോർഡും എന്റെ ആൻറിനേറ്റൽ കെയർ പ്ലാനുംഞാൻ ജാസ്മിന്റെ കൊടുത്തു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാം പിന്നെ ജാസ്മിൻ കണ്ടില്ല അതുകൊണ്ട് ജാസ്മിൻ അത് ഹെ നാളെ പോകുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്നത്തെ ഈവനിങ് ഷിഫ്റ്റിലുള്ള എന്ന് വെച്ച ഹോസ്റ്റലുള്ള പുള്ളരെ കൊടുത്തു വിട്ടു നാളെ ഇവിടുള്ള ഈ മോർണിംഗ് ഷിഫ്റ്റില് മോർണിംങ് കാരെ കൊടുക്കാൻ വേണ്ടിയിട്ട്
ഗുഡ് ഗുഡ്
സോ എന്റെ റെക്കോർഡ് പോയി എന്റെ റെക്കോർഡ് പോയി
കുഴപ്പല്ല കിട്ടും
അഹു അത് റെക്കോർഡും പിന്നെ പിന്നെ ഞങ്ങളരു സി പി ഞങ്ങള് വ വ്യാഴാഴ്ച ഞാൻ ബുധനാഴ്ച എടുത്ത സി പി പിന്നെ വ്യാഴാഴ്ചയാണ് ഞൻ മാമിനെ കൊണ്ട് വെച്ചത് അത് ഇന്നേ വരെ കിട്ടിയിട്ടില്ല പൂജ ഇപ്പോഴാണ് വെച്ച പ്രെസന്റ് ചെയ്തു ഇപ്പൊ മാം പ പറഞ്ഞ് മാർക്കിടാൻ വേണ്ടി കൊണ്ടു തന്നാൽ മതി അങ്ങനെ ഞങ്ങളടെ അവിടെ ഇന്ന് എല്ലാരും ഒരുമിച്ച് മാംന് കൊടുത്തു വിട്ടു പക്ഷെ ഇതുവരെ ഞങ്ങക്കു കിട്ടിയിട്ടില്ല
ഞാൻ വെച്ചത് ഇന്നാണ് സി ബി പ്രസന്റും ചെയ്തി
വെച്ച് ഔ നിങ്ങൾ പോയതല്ലേ
പക്ഷേ ഞാൻ മാത്രേ ഉള്ളന്ന് തോന്നുന്നു ഇപ്പൊ
ആര് പറഞ്ഞ് അത് ഇത് എഴുതിയിട്ട് പോലുംല്ല
ആഹ് അപ്പൊ കൊഴപ്പല്ല
ആഹ് അപ്പം ഒന്നും എുതിയിട്ടില്ല അതുകൊണ്ട് അത് നീ കുഴപ്പമില്ല അത് നിനക്ക് കിട്ടുന്നതിന് മുമ്പ് അവൻ ആദ്യം കിട്ടും
യ്യോ
ഞാൻ ഇന്ന് ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു എഴുതിത്തൊടങ്ങാൻ പറഞ്ഞപ്പോ എഴുതിത്തൊടങ്ങുന്നു എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ എല്ലാത്തിനും ഒരു സാമട്ടായൊണ്ട് പിന്നെ കൊഴപ്പല്ല ഇല്ല മറ്റേ അടി കിട്ടുന്ന സമയത്തല്ലേ തുടങ്ങോളൂ അതുകൊണ്ട് കൊഴപ്പല്ല
പക്ഷെ ഈ പ്രവശ്യ എല്ലാം നേരത്തെ എഴുതുന്ന ആയിരുന്നല്ലോ
ആഹ് ഈ പ്രാവശ്യ എല്ലാം എഴുതി മെന്റലും മെന്റലൊക്കെ എഴുതിയായിരുന്നു മെന്റല് ആണ് കഴിഞ്ഞ പ്രാവശ്യം മെന്റല് എഴുതിയായിരുന്നു വേറെ വേറെ എല്ലാംണ് ഈ ലാഗടിക്കുന്നത് എനിക്ക് തോന്ന് ഈ പ്രാവശ്യം സയിട് നേരത്തെ എഴുതാൻ പറ്റും ഇത്തി പോല അല്ലേള്ളൂ രണ്ട് റിപ്പോർട്ടും രണ്ട് ഒരു കെ എം സിയും അങ്ങനെയല്ലേള്ളു ഞാൻ വിചാരിച്ച് ഈ ആഴ്ച ഞായറാഴ്ച കൊണ്ട് അതിന്റ റിപ്പോർട്ടുകളൊക്കെ രണ്ടെണ്ണം അങ് എഴുതി വെക്കാണ് ചുമ്മാ അതെന്തായാലും മാറൂലല്ലോ എല്ലാർക്കും ഒന്നാണല്ലോ
റിപ്പോർട്ട് ആഹ് അതിലൊന്നും എഴുതാന്നില്ലല്ലോ പ്രത്യേകിച്ച്
ആഹ് റിപ്പോർട്ടിൽ എൻ എസ് ടിയും എസ് എ എം സിയും ഉം അപ്പൊ അതങ്ങങ് എഴതി വെക്കാന്ന് വിചാരിച്ചത് പിന്നെ അത് അത് കഴിയല്ലോ പിന്നെ കെ എം സി കെ എം സി നമുക്ക് എഴുതാ വേണമെങ്കിൽ എന്ന് വെച്ച കൊച്ച് കൊച്ച്ന്റെ പേര് എഴുന്ന സ്ഥലം മാത്രം വിട്ടിരുന്നാൽ മതിയല്ലോ
ആ കെ എംസ് എടി കെ എംസ് എന്താ ചെയ്യണ്ടേ?
എനിക്കും അറിഞ്ഞൂടാ സിൽക്കാ കൃത്യയ്ട് എനിക്ക് തോന്നുന്നു. അവ്ടെ കെ എം സി കൊടുക്കുന്ന കൊച്ചുങ്ങളുടെ പേരെഴ്തി പേരെഴ്തി വെച്ചാൽ മതിന്ന് തോന്നുന്നു.
പഷേ മാം അഞ്ചു മാം പറഞ്ഞു പ്രസന്റ് ചെയ്യണോന്ന്.
മ് എനിക്ക് തോ എനിക്. റ്റ അതിന്റെ കൃത്യായിട്ട് അത് എങ്ങനെ പ്രസെന്റ് ചെയ്യണന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെം. ന്നമ്മളന്ന് വൈവേല് കെ എം സി. എത് വാങ്ങിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അറിഞ്ഞൂക് എനി എനി എന്ത്‌രാണ് അയിന്റെത് ചെയ്യേണ്ടി. അതിന് ഇപ്പൊ ചായ മ്
ഡേ ഡെയിലി ഡയറിന്നപ്പല്ലോ എഴുതണോ?
ആ ന്ന നീ ഇന്നലെ ഐവിടെ നിന്നെ. അപ്പൊ അവ്ടത്തകൊച്ചിന്റെ കൊച്ചുങ്ങളുടെ എത്ത് ഈ പേര് നീ ഇന്ന് തെങ്കിലും ഒരുകൊച് ച്ഛനെടുത്തെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങ് എരിവെക്കി. നമ്മളെട്ത്ത് സാറ് എത്തണോന്ന് പറഞ്ഞു. ഇസ മാഡംകേസ്ടുക്ക പറഞ്ഞല്ലോ.
ഓ പറഞ്ഞ് അവ എഴുതണോന്ന്?
ആ അതെഴുതണം റഫ് എഴ്തണം. ചുമ്മായിര്ന്ന നമ്മളെട്ത്ത് വരെ റഫ് എഴുതാൻ പറഞ്ഞ്ക്ക്ണു. ആ ആ ഓടി പിന്നെ ശെരിടി വിളക്കാടി.
ഓ ശെരി ശെരി.
ആ.